ഹലോ ആ
ആ എന്താണ് ആ സുഖാണ് എന്താ നിങ്ങൾക്ക് സുഖല്ലേ
ഓ ഇവിടെ സുഖാണ് ഓ ഭക്ഷണൊക്കെ കഴിച്ചു ഉച്ച അപ്പോ ഒരു ഒന്ന് ഒരു മണി ഒന്നര ഒക്കെ ആവുമ്പോ ഫുഡ് കഴിക്കും
ഫുഡ്
ഇന്ന് പയറുപ്പേരിയും കോഴിമുട്ട പൊരിച്ചതും ചിക്കനൻ കറിയും
അതെയോ നല്ല ഫുഡാണല്ലോ ഇവിടെന്ന് പരിപ്പും ചീരയും തോരൻ വെച്ചീക്കാരുന്നു പിന്നെ മീന് വറ്ത്ത അത്ണ്ടായിന്നോ പപ്പടം പൊരിച്ചതും ഉണ്ടായിന്നോ ഇന്ന് അതെരുന്നു മീനെല്ലാം മീനും വാങ്ങും മത്തി വാങ്ങും അയില വാങ്ങും കിളിമീന് എല്ലാ മീനും വാങ്ങും അയില അയില പുതിയപ്പ്ളക്കൊ ആ പുതിയപ്പ്ളക്കോര പറയൂലേ
ആ ഞങ്ങളാ നാട്ടിലേക്ക് കോരാ എന്ന പുതിയാപ്ലകോരാ
പിന്നെ ചെറിയ നെത്തല് മീനുണ്ടല്ലോ അതൊക്കെ വാങ്ങും ചാള പല എല്ലാ ഐറ്റം മീൻ വാങ്ങും
ചാളാ മത്തിയണ്ട്
ആ മത്തിന്നെ മത്തികളിൽ രണ്ട്ഐറ്റം ഉണ്ടല്ലോ ഇ മുള്ളുള്ള സൈസും മറ്റേതോക്കെ ഉണ്ടല്ലോ മുള്ളില്ലാത്ത ആ ഇ ആ പിഴിമാളക്ക ആ ഇപ്പ ഈ മഴക്കാലക്കെ ആയപ്പോ പഞ്ഞിയുള്ള മത്തിയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ വെരല് തുടങ്ങീയിക്ക്ണോ
അപ്പൊ ഇത്തിരി ഇപ്പൊ നാള് വാങ്ങിയല്ലേക്ക ചെറുങ്ങനെ ചെറുങ്ങനെ പഞ്ഞിയള്ളുണ്ട്
ആ ഉണ്ട് ഉണ്ട് ഇതുവരെയായിരുന്നു ചെറിയ ഒരു മത്തിയ വാങ്ങിയത് ഈ വേനൽക്കൊക്കെ ഇപ്പ പര പറക്കനോട് കൂടിപ്പ് വെയില് വരുന്നുണ്ട്
ആ ഉണ്ട്ണ്ട് അവിടെ ഇവിടെ അതുപോലെ തന്നെ ചെറിയ മീൻ തന്നെയ
ആ മീനൊക്കെ നല്ല വെലക്കെ ഉണ്ടോ
ആ മീന് നല്ല വെലയാ പിന്നെ ഇത്തിരി ഒരു കുറവ് അറിയണേ മത്തി മാത്രമേ ഉള്ളൂ അയലക്കോ കഷ്ണമീനൊക്കെ ആ പിന്നെ ചിക്കൻ വങ്ങും ചെിലപ്പോ ആ പൈസ പൈസക്ക് ചിക്കൻ വാങ്ങും അല്ലെങ്കില് പിന്നെ കൂടുതലും മീൻ പൊരിക്കണ തന്നെയാ ഇഷ്ടം
ആ ആ ഇവിടെ അങ്ങനെ തന്നെയാണ് മക്കൾക്കൊക്കെ മീൻ പൊരിക്കണതാ ഇഷ്ടം കറി വെക്കണത് ആർക്കും ഇഷ്ടമല്ല ഒക്കെ പൊരിച്ച്
ആ പൊരിച്ച് തിന്നണം പൊരിച്ച് തിന്നരുത് നാണ് എന്നാലും നമുക്ക് രസം അതാണോല്ലോ
അതെ സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കലുണ്ടോ
സ്പെഷ്യല ആയിട്ട് എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല ഞാൻ ഓരോന്നും പഠിച്ചു വരുന്നേള്ളു
അ ശരി ആ
പിന്നെ മക്കൾക്ക് എന്തെങ്കിലും യൂട്യൂബില് നോക്കിട്ട് എന്ത് ഇണ്ടാക്കും
ആഹ് ബിരിയാണി മന്തി ഒക്കെ ഉണ്ടാക്കും ഞങ്ങള് സ്പെഷ്യൽ ആയിട്ട്
ഏഹ് മന്തി ഉണ്ടാക്കൂല്ലേ ബിരിയാണി ഞാന് ഉണ്ടാക്കി നോക്കിട്ട് ആദ്യം പോയി ആദ്യം ഒരു വലിയ സുഖ ആയില്ല രണ്ടാമത്തെത് പിന്നേ കുഴപ്പ പല്ല
ആ അവിടെ ഇപ്പ എങ്ങനെയാ വെച്ചീന്ന് ബിരിയാണിയൊക്കെ എങ്ങനെ വെച്ചീനെ
ബിരിയാണി നമ്മള് അല്ല ചെമ്പീയിലന്നെ ദമ്മ് ഇട്ടിട്ട് ദമ്മിട്ടിയില്ല ദമ്മിടാണ്ടെ വെച്ചതാ ദമ്മിന്റെ ഒക്കെ വച്ചാ പാകം അറിയില്ലല്ലോ എങ്ങനെയ എന്താന്നൊന്നും അന്നെപ്പോ അടുപ്പത്ത് വെച്ചു പിന്നെ ഒക്കെ ഒരു ആദ്യ അരി വെച്ചാല് വേവ് റെഡി ആയില്ല കൊറെ വെള്ളം ഒഴിച്ചു ഒരു കപ്പിന് എന്താ രണ്ട് കപ്പ് വെള്ളം ആ ചിലത് വേഗം വേവും
ആ ചെലത് വേഗം വേം ആ ഞമ്മ കാണുമ്പോ വേവുണ്ട്ന്ന്ങ്ങനെ തോന്നും നീ അങ്ങനെ റെഡി ആക്കി
എന്റെ വരുന്നു മന്തി എങ്ങനെയ വെക്ക്കാ
മന്തി ഞങ്ങള് ഇതേമാതിരി ചിക്കനുട്ടും വെക്കും ബീഫ്ട്ടും മുക്കും ഒക്കെ കൊറച്ചു നേരം മസാലയും മന്തി ഉള്ള മസാലയൊക്കെ പാക്കറ്റ് ഉണ്ടല്ലോ പാക്കറ്റ് വരുന്നുണ്ടല്ലോ അപ്പം
മന്ത് മന്തിന്റെ മസാല
താഴെ മന്തിയരിയും സൺഫ്ലവർ ഓയിലും ഒക്കെ പടെ പാക്കറ്റ് വരുന്നുണ്ട് അപ്പൊ ആ ആ പാക്കറ്റിൽ ലപ്പ നമ്മള് പുറത്തു നിന്നൊന്നും വാങ്ങിക്കേണ്ടാ അപ്പ എല്ലാ ആഹ് എല്ലാ ടൈപ്പ് ഉണ്ടാവും അപ്പൊ അതിലോട്ട് അങ്ങനെ വെക്കും ഇടെ മക്കൾക്കൊക്കെ മന്തിയാണ് ഏ ഇഷ്ടം മന്തിയൊക്കെ വെക്കാൻ മ് പുറത്തുന്ന് ഫുഡൊക്കെ വാങ്ങലുണ്ടോ ഹോട്ടലിന്നൊക്കെ
ഓഹ് പുറത്തുനിന്നു വാങ്ങണ കൂടുതലും മന്തി തന്നെയ അല്ലെങ്കില് പൊറോട്ടെ ബീഫ് ചിക്കൻ കറി അങ്ങനെയൊക്കെ
ഇവിടെ അങ്ങനെ പിന്നെ പുറത്തനിന്നും ഇവിടെ അങ്ങനെ പുറത്ത് ഫുഡ് ഒന്നും വാങ്ങലില്ലേ എപ്പോഴെങ്കിലും മക്കള് പൊറോട്ട എന്തെങ്കിലും മേടിക്കാന്നല്ലാതെ ഒരു ഫുഡും പുറത്തുന്നു വാങ്ങലില്ല
എനിക്ക് പൊറത്തെത്തെ ഇഷ്ട അപ്പോ ഞാൻ സോപ്പിട്ട് വാങ്ങിപിക്കും
ആഹ് വൈകുന്നേരങ്ങളിലൊക്കെ എങ്ങനെയാണ് ചായൊക്കെ ഉണ്ടക്
ആഹ് ചായ ആണ് ചായ നിർബന്താ ചായോ അല്ലെങ്കില് കോഫിയോ വേണം മക്കൾക്ക് പിന്നെ ചായന്നെ ആഹ് അയിൽ ഒന്നെങ്കിൽ പലഹാരം ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കലും പഴംപൊരിയോ അങ്ങനെ എന്തെലും ഉണ്ടാക്കും
ഇവിടെ ചായക്കെ ഏറ്റവും കടിയൊക്കെ ബേക്കറി സാധനങ്ങളാണ് മക്കള്കേറ്റോ ഇഷ്ടം ബേക്കറി മ് ആഹ് ചിലപ്പോ എന്തേലും വല്ല പഴപൊരിയോ പോക്കാവട അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടക്കും ചിലപ്പോ അല്ലെപിന്നെ രാവിലെ എന്തിലും എന്തെലും ബാക്കി ഉണ്ടെങ്കിൽ രാവിലെ എന്ത ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കല്
രാവിലെ പുട്ടും പിന്നെ ചെറുപയരുകറി യോ അല്ലെങ്കില് ഇന്ന് ഇപ്പോ ദോശയ ഉണ്ടക്കിത് ദോശയും ചട്നി
മ്
ഓരോ ദിവസം ഇടക്ക്ടക്ക് മാറ്റും പിന്നെ ദോഷമാവുണ്ടെങ്കില് ഒരുസം ദോശയാക്കും പിറ്റേന്ന് ഇഡ്ലിക്കും ആ അങ്ങനെയൊക്കെ മക്കക്ക് പി
രണ്ടിനും ഒരു മാവ് മതിയല്ലോ
ആ അങ്ങനെയൊക്കോപ്പിക്കും മക്കക്ക് അതോക്കെ ഭയങ്കര ഇഷ്ട
അ ശരി ഇവിടെ ഞങ്ങൾ ദിവസം മാറി മാറി ഇ ണ്ടാക്കും രാവിലത്തെ ഒരു ദിവസം പുട്ടാണെങ്കിൽ ഒരു ദിവസം അപ്പം ഒരുസം ചപ്പാത്തി ഒരീസം ദോശ ഇഡ്ലി അങ്ങനെ മാറി മാറി ഇണ്ടാക്കലാണോ
വീട്ടിലെ ഉപ്പുമാവ് എപ്പോഴും ഇടക്കിടക്ക് ഉണ്ടാക്കും
ആഇവിടെ രാവിലെഉപ്പ് മാവ് പറ്റന്നില്ല ആർക്കും പറ്റൂല
ആ അതന്നെ മക്കൾക്കും ഇഷ്ടപ്പെടുന്നില്ല ഉപ്പുമാവ് മാറ്റി പിടിക്കാൻ പറയും
ആ ഇവിടെ ഉച്ചരിയുമ്പോള വെയ്കുനേരത്തെ ചാ ക്ക് ചെലപ്പം ഉപ്പുമാവ് ഉണ്ടാക്കും
അ അ
അങ്ങനെയൊക്കെ രാവിലെ ഇണ്ടാക്കൂലേ രാവിലെ അത് അതേപോലെ പൂരി ഇണ്ടാക്കിയാലും അങ്ങനെ മക്കൾക്ക് പറ്റൂല പൂരി എണ്ണമഴുക്കാവോട്ട് രാവിലെതിന്നാൽ ഒരു വയറിന് ഒരു അസ്വസ്ഥതയണ പറയും കുട്ടികള്
പക്ഷെ നല്ല രസണ് ആ ചൂടോടെ കഴിക്കാൻ എനിക്ക് പൂരി കഴിക്കാൻ ഇഷ്ടമ്പള് കടൽ പോയിട്ട് വാങ്ങി കഴിക്കാന ഇഷ്ടം വല്യ പൂരി ഉണ്ടാവല്ലോ
മ് ഞാനട ഞാൻ ഭൂരി ഇണ്ടാക്കിയ ശരിയാവൂല ഭയങ്കര ബെലെക്കാരം എന്താ അറിയില്ല എങ്ങനെ വ ക്കെയ ചാലും പക്ഷെ അത് ഭയങ്കര ബലക്കാരം അപ്പം മക്കൾക്കൊന്നും ഇഷ്ടല്ല അപ്പൊ മക്കളൾ അധികം പറയും അധികം ഭലം കൂടലേകാരം എണ്ണിലിം കൂടിആവുമ്പോ
ആഹ്
അവരിങ്ങനെ പറിം അത് തിന്നിട്ട് പോയാ ഒരെടങ്ങേറാണ് വയറിന് ഒരസ്വസ്ഥതേണ് പർഞ്ഞിട്ട് അപ്പം ഭൂരി അങ്ങനെ ഉണ്ടാക്കൽല്ല. ഓൽക്കൊക്കെ ഇഷ് ഭൂരിക് എന്തേലും ചിക്കൻ കറിയോ അല്ലെങ്കിൽ കെയങ് കറിയോ അങ്ങനൊക്കെ എന്തെങ്കിലൊക്കെ ണ്ടാക്കും.
ആഹ്.
ചെൽപ്പൊര് ചെലപ്പം ആഹ് മ് അതെ പത്തിര്യൊക്കെ ഉണ്ടാക്കല്ണ്ടോ നൈസ് പത്
ഓഹ് പത്തിരിണ്ടാക്കും. നൈസ് പത്തിട്ടുണ്ടാക്കൂല. കൊർ ച്ച് കട്ടില്ലത് ഉണ്ടാക്കും നൈസ് പത്തിരി തിന്നാൽ വേം വിശന്നെവല്ലോ അതുകൊണ്ട് ആ രസ ചിക്കൻ കറിക്കെ ഉണ്ടൽ നല്ല രസം സ
ആ അത് ശരിയാണ്
നൈസ് പത്തിരി ആവുമ്പോ ഒരു മൂന്നാലണം തിന്നണല്ലോ നാലെണ്ണം മതിയാവുല അന്ന് വേഗം വശന്നുപോവും അപ്പൊ കൊറച്ച് കട്ടില്ല പത്തിരി നമ്മൾ പ്രസ്സില് പത്തിരി ഉണ്ടാക്കുമോ അപ്പൊ പിന്നെ അത്യാവശ്യം ആ അത്യാവശ്യം കൊറച്ച് കട്ടിയിലുണ്ടാക്കും പൊരിച്ച പത്തിരി ഉണ്ടാക്കുവാ
രണ്ടു നേരം ഫുഡ് ഉണ്ടാക്കു ഒരു നേരെ ഫുഡ് ഉണ്ടാക്കുള്ളൂ
രണ്ടു നേരം ഓ ചെലപ്പം ചോറ് തികഞ്ഞിട്ടില്ലെങ്കില് വൈകുന്നേരം ഇണ്ടാക്കും
ഉണ്ടാക്കല് ഇവിടി ആർക്കെ ചപ്പാത്തി അങ്ങനെ എന്തേലും വേണെന്നണ്ടോ വൈകുന്നേരങ്ങളിലൊക്കെ രാത്രിക്ക്
ഹേ ചപ്പാത്തി ചെലപ്പോ ഓർ എ കൂടുതൽ കഞ്ഞി വെക്കും ചോറുകഞ്ഞി പോലെയല്ലേ അല്ല നെല്ലുത്തരി ഇട്ടിട്ട് കഞ്ഞി വേക്കും മക്കൊക്ക് അത് ഇഷ്ടാ ചെറുപയർ പുഴുങ്ങിയൊക്കെ ഉണ്ടെങ്കില് എന്റെ കൂടെര് മീൻ വർത്തോ ഉണ്ടെങ്കിയ അത് മതിയോന്
ചെറുപയർ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് നല്ല സുഖമാണ് ചെറുപയർ കടു പയർ വർഗ്ഗങ്ങളൊക്കെ കഴി ണൊക്കെ നല്ലതാണ്
പയറ് കഷ്ട
ആഹ ആ ഇവിടെ കടലയ്ക്ക കറി വെച്ച മക്കള് വെറും കടല മാത്രം പെറുക്കി തന്നു കറിയൊന്നും പാരാതെ വെറും കടല ഉ തോലിയ കളഞ്ഞിട്ട് ആ കടല മാത്രം പറുക്കും
അവസാനം കറി മാത്രം അവടെ ണ്ടാവും കടലെല്ലോം കഴിയും ചെയ്യും.
കഴ്ഞ്ഞിട്ടുണ്ടാവും. ന്ന നേരെ മറ്ച്ച് പച്ചക്കറി എന്തെലും കറി വെച്ചക്കാണെ ആ തെളി മാത്രം കുമ്പളങ്ങിം കഷ്ണങ്ങളൊന്നും ഇട്ക്കൂല്ല അങ്ങനെണ്
അല്ലേലൊരു മീൻ വേണം.
ആഹ് എന്തെങ്കിലും എർച്ച്യോ മീന ആഹ് എർച്ച്യോ മീനോ കോഴിയൊക്കെ വാ വാണം പച്ചക്കറ്യൊന്നൊര് കൂ ട്ടാനല്ല ഒല്ലെ കണക്ക് അങ്ങനെണിപ്പോ
ഏഹ്
ഇങ്ങള് ഫുഡൊക്കെ കഴ്ച്ചില്ലേ ആഹ് ഫുഡൊക്കെ കഴ്ച്ചില്ലേ?
ഓഹ് ഭക്ഷണൊക്കെ കഴിച്ചു ഇനി വൈന്നേരത്തെനി കൊ ർച്ചയ്ഞ്ഞ്ട്ട് എന്തേം ഇണ്ടാക്കാച്ചു. മഴ ണ്ടാവടെ
മഴ മഴക്കാറ്ണ്ട് പ്പൊ ചെറ്തായിട്ട് ഇങ്ങനെ കാറ്ണ്ട് പക്ഷെ പെയ്യ്ണൊന്നുല്ല. മഴക്കാലത്തെന്നെ വെശപ്പ് കൊർച്ച് കൂടുതലേക്കാരം മഴ വെരുമ്പോ
ആഹ് അതെല്ലാവർക്കൊരു വെശപ്പ് കൂടു
ആഹ് മഴക്കാലായി കഴിഞ്ഞാ പിന്നെ വേറൊന്നുമല്ല നമ്മള ശല്യം ഉയർത്ത് പോണൊന്നില്ലല്ലോ ആഹ് ആഹ് വീട്ടില് ഭക്ഷ ഭക്ഷണ സാധനങ്ങളൊക്കെ പുറത്തുന്ന് വേടിക്കലേക്കാറ അല്ല കടൽ നിങ്ങൾ
ആഹ് എല്ലാം കടന്ന് വാങ്ങായി പച്ചമുളക് ഓക്കെ പിന്നെ ആഹ് പച്ചമുളക് ഉണ്ടോ
ഉണ്ടാക്കൂല്ലേ പയറ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീട്ടില ഇണ്ടാക്കോ ചീര
ആ ചീനല്ല പയ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നോ പോയി മക്കളെ ഓടുന്നേണ്ട് പിന്നെ അയിന്റെ മേലേക്ക് ഒന്ന് പോവാൻ നേരം കിട്ടില്ല
അത് ശരിയാണ് നമ്മടെ വീട്ടില് മുരിങ്ങയും ചീരിയും അങ്ങനെയൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ പയറും അങ്ങനത്തെൊക്കെ ഉണ്ടാക്കും അപ്പ പിന്നെ ഇടക്കൊക്കെ ഞങ്ങൾക്ക് വെക്കാന് ഫ്രഷ് ആയി അങ്ങനെ കിട്ടും അതിന്റെ പുറത്ത് റേഷൻകാർഡിൽ അരി കിട്ടലില്ലേ രാവിലത്തെ ചായക്കടിക്ക അത് പൊടിപ്പിക്കൽ ആണോ
ആഹ അല്ല എന്നാ ശരിയേ
ആഹ് ഓക്കെ